കേക്കുന്നുണ്ടോ ഉം എന്നിട്ട് എന്താ നല്ല വിശേഷം എന്നിട്ട് എന്താ പാട് ഉച്ചക്കത്തിലുള്ളതൊക്കെ ആയോ ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡൊക്കെ ആയിഞ്ഞിപ്പൊ ചക്കട്ടീണു
ആഹ് ൻക്കും ചക്കക്കൂട്ടാനന്ന് എനിക്ക് ചക്കക്കൂട്ടാനാണന്ന് ൻക്ക് ഇന്നത്തല്ലട്ടോ ഇന്നലെ ഇന്നലെ പിന്നെ അടുത്ത വീട്ടിൽന്ന് തേപോലെ ചക്കക്കൂട്ടാൻ കിട്ടിയിരുന്നു ആ താത്ത വന്നിട്ട് രാവിലെ ചോദിച്ചു ഇതേപോലെ ചക്ക വേണോ പോയിച്ച് ഞാമ്പറഞ്ഞ് എങ്ങനേ ഇനി വെച്ചട്ട് മോള് സ്കൂക്കുമ്പോനും ഞാനുംഓനും ഒറ്റക്കാണ് ൻക്ക് ഇഷ്ടാണ് സാധനം പക്ഷെ പക്ഷെ ഇതിനേം വെച്ചോണ്ട് ണ്ടാക്ക്ണ കാര്യാലോയിച്ച് കഴിഞ്ഞാല് പിന്നെ ആരെങ്കിലും തിന്നണ്ടെ തെരക്കടില്ല മ്മക്ക് കൊറെേ ആ ക്കാർക്ക്ണ്ടാക്ക് ത്ൻക്ക്മാ ത്രായിട്ട് പിന്നെ ഞാ വെക്കണ്ട താത്ത വേണ്ട ആ ൻക് വേണ്ട മോ ട്ടോക്കൂല ഓൽക്ക് പ്പത്തെ മക്കക്ക് അതൊന്നും പറ്റ റ്റൂലല്ലാ ചക്ക കൊ ട്ടാനും പൂളകൂട്ടാനും മ്മള പോലൊന്നും അങ്ങനത്തെന്നും പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞാണ്ടാ ൻക്ക് വേണ്ട ങ്ങള് ലും കൊട്ത്തളിന്ന ങ്ങട്ട്പിന്നെ അത ത്ണ്ട് ച കൂട്ടാനെ ണ്ടാക്കിട്ട് കൊടുന്നന്ന് നാട പുതുക്കിയ കാരണംങ്ങാണ്ട് അപ്പൊ ഞാനതിന്ന് കൊറച്ച് കൂട്ടി ബാക്കിള്ളത് ഞാനങ്ങോട്ട് എടുത്വച്ചു ഫ്രിഡ്ജക്ക്ച്ചു. അപ്പൊ, ഇന്ന് അതൊണ്ട്, ആ ആ അതും ഉണ്ട് പിന്നെ മീനും ഉണ്ട്. അപ്പൊ ന്ന്‌ ഉച് പച്ചമീനൊണ്ട്.
ആ എൻക്ക് പിന്നെ ചക്ക കൂട്ടാഇഷ്ടൊന്നുല്ല എനിക്ക് ചക്ക പഴുത്ത തലേഷ്
ആ പഴുത്താല് ഇഷ്ടണ്ടാവൊള്ളല്ലേ ഓരോരുത്തർക്കു. മോൾക്കങ്ങനെയാണ് ചക്ക പഴ് ത്തത് ഭയങ്കര ഇഷ്ടാണ്. ബടെ ഹസ്ബൻഡിനങ്ങനെയാ ചക് ക്ക പഴുത്തതെന്തോരിഷ് ഇഷ്ടറ്റാണെന്നറിയോ നാട്ടിലുല്ല്യ ങ്ങനെ ചക്കങ്ങനെ കാണുമ്പ പറേം, പിന്നെ അവിടെ ഭയങ്കര വെലയാണ്. വെലേയാണ്, നമ്മള് വാടിയ ചക്ക ഞങ്ങള് ഫ്രഷ് ചാടാൻ സമയതേപോലെ ങ്ങനെ പൂതിപ്പറേഞ്ഞാപ്പ ഞാൻ പർ ഒരു ഒരു എത്ത് വാങ്ങിക്കളിങ്ങള്, കാരണം, ഇവിടെ ഞങ്ങൾ വാങ്ങിച്ച് അവിടുന്ന് കൊണ്ടന്ന്‌, വാടിയ പോലെ. ഇല്ല് വിലക്ക് കൊടുക്കുംമേണം ഒരു നമ്മളേല് മൂക്കാത്ത ചക്ക ഉണ്ടാവ്വല്ലോ? അതേപോലെ ആ പഴുത്ത ആ വാടിപ്പഴുത്തപോലെ മതി രൂല്ല എന്തോ പോലെ ഞാൻ പറയും ചെയ്തു വെറുതെ ഇങ്ങപൈസ കളഞ്ഞുറഞ്ഞ് ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റക്കായ്ട്ട് എത്തുംക്കാര് പ്പത്യാശം ചക്കപ്പണ്ടല്ലോ അതുകൊണ്ട് ചെലപ്പോ വൽ കഴിഞ്ഞാലും കിട്ടുവാനുള്ള ചാൻസിണ്ട്.
ആ എന്റെ മാപ്പിളിം വര്ണ് ണ്ട് ഈ മാസം തന്നെ ലാസ്റ്റ് ഇരത്തെട്ടാംന്തി ആ അങ്ങനെ സർ
ഉം സർപ്രൈസാ ക്കാരം ന്നാ ന്നാ പറയാണ്ട് സർപ്രൈസായിട്ട് വരാണെങ്കിച്ചാ നമ്ക്കൊരു സർപ്രൈസാക്കാരം ഇത് വര്ന്ണ്ട്ന്ന് പറയും എന്നാന്ന് പറയില്ല അമ്മാരി ദര് ഒൽക്കീത്തെ സർപ്രൈസാണ് ഞാമ്പറയുങ്ങക്ക് പ്രാന്താണ്
ആഹ് നല്ല ഷോക്ക് ആവണ്ടാച്ച്
ആ അല്ല ഈ ടൈമാവുമ്പോ എന്തായാലും വര്ല് ണ്ട് പിന്നെ അവിടെ വെക്കേഷനൊ സ്റ്റാർട്ടെയ്യല് അപ്പൊ പിന്നെ പിന്നെ ചൂടു ആക്കാരം അപ്പ ആ സമയത്ത് അധികം നാട്ട്ക്ക് വരല്ണ്ട് ആൾക് സ്വ സ്വന്തം പര്പാ പിന്നെ
ആഹ് ഹൗസ് ഡ്രൈവറാണ് ഹൗസ് ഡ്രൈവർ ഇപ്പ സ്കൂള് പൂട്ട്മ്പളേ വരാൻ പറ്റുള്ളൂ ഉം പ്പങ്ങനെ ന്നെട്ട് ബാ താ പണികളൊക്കെ
ഓ ഏകദേശ ഓക്കെ തീർന്ന്ക്ക്ണ് ഞ്ഞി തുടക്കാനുണ്ട്. ത് ഈ മുതല് ഉറങ്ങാതെ നമ്മള് തുടച്ച് കഴിഞ്ഞിട്ടൊരു കാര്യല്ല. അയിക്കൂടി ഓടിക്കളിക്കക്കാരേ ആഹ് അപ്പൊ പിന്നെ തട്ടി വീണ് കഴിഞ്ഞാ പിന്നെ അ അതും ഞമ്മളന്നെ ക്കളോ പിന്നെ ഇപ്പ രേം ബോധിപ്പിക്കാല്ലല്ലോ ഒറ്റക്കല്ലേ?
ആഹ് അതൊണ്ട് തന്നെ പേടികാന്ല്ലാ
ആഹ് മറ്റേത് നമുക്ക് മാറ്റ മാക്ക് അത് കൊടുക്കണം ഇവര് ഇന്ന ഫുഡ് വേണം അത് അങ്ങനെ ഒന്നുല്ലല്ലോ മോള് സ്കൂൾ പോയി കഴിഞ്ഞ പിന്നെ ഞാ നും മോനും മാത്രം ഉണ്ട് ഇവിടെ ഞ് ഇപ്പ ആരും ഇതാക്കെ ചെയ്കണ്ടിരുന്ന ആവശ്യമില്ല ഓനെ ഉറക്കി ട്ട് ഞാന് തൊടക്കാൻ നിക്കും ഓനെ ഒർക്കീട്ട് തൊ ടച്ചിട്ട് പിന്നങ്ങട്ട് കു
ഉം ഞാം പിന്നെ ചായിം കടി ണ്ടാക്കി കഴിഞ്ഞാല് അടിച്ചോരി തൊട ക്കാണ്.
ആഹ് ഈ കുട്ട്യേളമ്മക്ക് നോക്കാനൊരാള്ണ്ടെങ്കില് നമുക്കൊരു സമാധാ അങ്ങനെ പെട്ടെന്ന് ആരേലും ഏൽപ്പിച്ചിട്ടൊക്കെ അമക്ക് പെട്ടെന്ന് അടി ച്ച് തൊടക്ക ഇത് ഓന് ഞാ തൊട വേവിക്കിന്‌ തുടച്ച കഴിഞ്ഞാല് അപ്പ ആയിക്കൂടി ചോട്ടി ചെയ്യും അപ്പൊ പിക്ക് പേടിയ
ആഹ് അ എന്നിറ്റ എന്തൊക്ക ചെയ്യണോ കുട്ടി
ഇതാ വ്ടെണ്ട് കാർട്ടൂൺ കണ്ടിരിക്കണ്ട ഒരു ഭാഗത്ത് അവിടുന്ന് എണീച്ചിക്കണ അപ്പുറത്ത് പോയി കാണ്ട് ഓരോന്നിടത്ത് ടോയ്സ് മുയുമ്പോ ഞാൻ കൊണ്ടപാണ്ട് ഒരു ഭാഗത്ത് അടിക്കി വെക്കും ഓന അത് വീണ്ടു ഇട്ത്തോണ്ടന്ന് പരത്തി വെക്കൂ
ഞാന് അങ്ങനെ പറയും ഇത് ഇടു ഒക്ക ആണെങ്കിൽ തട്ക്കിവച്ചമ്മ
ആ ഇതായിന് മാത്രം ആയിട്ട രണ്ടു വയസ്സല്ലേ ആയിട്ടുള്ള എന്തേ പറഞ്ഞാ മനസ്സിലാണ് പ്രായ നുക്ക് അങ്ങനെ പറഞ്ഞ് വെക്കാം
എന്റെ കുട്ടിക്ക് പിന്നെ കൊടുത്തിട്ട് കാര്യമല്ല കോ ഓള് വിചാരിക്കണുന്നത് അല്ല ഈർക്കിളിയോ
ആ ഇതു അങ്ങൻതന്നെ ഈർകിളി പെൻസില് പെൻസിൽ പെൻസിൽ എന്താകാട്ടാ അറിയോ കൊടു ക്കുമ്പോ അയ്ന്റെ മോന പൊട്ടിച്ചിട്ട് കൊടുക്കും അല്ലെങ്കി ചോര് മൊത്തം കുത്തിരയ്ക്കാരം ആ അല്ലാണ്ടെതെന്തത് എന്ത പോ പോൻ പോൻ പിന്നെ അത്തെ പറ്റി അറിയാനായിട്ടില്ലല്ലോ കൊറചൂടി കഴിഞ്ഞാൽ അത പറ്റില്ല കേട്ടോ ഞാ വേ പെൻസിന്റെ വാശിപിടി മോള പഠത്തുന്ന സയത്ത് പെൻസിൽന്റെ മോനാ കയ്യിലട് കൊട്ക്കും പിന്നെ ധൈര്യായിട്ട് കൊടുക്കാലെ എയിലെ പോയാലും കുഴപ്പല്ല അതൂല്ല
ഓൽക്കോൽക്കുള്ളതൊന്നും പറ്റില്ല വേറെ എന്തൊക്കെ നമ്മള് വെറും
ആ ആ പൈസ സത്യാ അടുക്കളീത്തെ മെയിനാ പ്രാവശ്യള്ളത് പുട്ടും കുറ്റി ഇന്നിട്ടയിന്റെ പൊന പ്പുട്ടിന്റെ പാത്രും അതിനെ കുറ്റിയും അത് പോലെ ചില്ലിയൊക്കെ കൊണ്ടോവ ഇങ്ങട്ടത് ഇട്ത് ഇട ഇട്കാ ഇതാക്ക അതേപോലെ നൂൽപ്പൂട്ടിന്റെ അച്ച് കൊണ്ട് പ്പ അ തിരിച്ച് കൾച്ചാ ഞാൻ പറയും എന്തിനാ അണക്ക് ഞാൻ ടോയ്സ് ട്ട് ഇല്ലതൊക്കെപ്പാടെ വെറുതെ പൈസിം കൊടുത്ത്ങ്ങാണ്ട് വര്‌നോയ്
ഉം ഇന്നാ അതെവിടെലും കണ്ടാ അവ്സെയ്ക്കാ
ആ ഇന്നാ ഇവ രു പൊറത്തെറങ്ങീ ക യിഞ്ഞാല് ആ ആ ഓ ഇൻറ്റമ്മോ ഇപ്പോ ഓന്റെ കാറ്ണ്ട് മ റ്റേ ഇലക്ട്രിക്കലിന്റെ കാറ്ണ്ട് അത് മുറ്റത്ത് അവിടെ മൂല കടക്ക് വരട്ട ഏതെങ്കിലും കുട്യോള് വല്ല കമ്പത്തില് വന്ന്ങ്ങാണ്ടാണ്ടിര് ന്ന് കഴിഞ്ഞ അപ്പൊ ഭയംഗ് ങ്കര കരച്ചിലേക്കാരം അയിൻക്ക് വേണേ ല്ലത് ആ വാശ് ആ ഞാൻ പറയും ചെയ്യും അല്ലെങ്കില് ഓൻക്ക് ഒന്നും വേണ്ട അതേപോലെ വല്ല ഷോപ്പിലും പോയി കഴിഞ്ഞൽ ചെലപ്പോ നമ്മളെ കയ്യില് കണക്ക് കാക്ക്യേ പൈസേക്ക് ക്കേക്കാരം കയ്യില്ണ്ടാവ ആ സമയത്ത് ഇങ്ങട്ട് വാ വാശി പിടിക്കും അവിടെല്ല വണ്ടികൾക്കും ഇങ്ങനെ പ പന്തും വണ്ടിം എത്ര കിട്ടിയാലും തെകയില്ല പറയു അത് വാങ്ങിക്കൊട്ന്നച്ച് വാങ്ങിക്കൊടന്നച്ച്ട്ട് എവടെ ഇതൊക്കെപ്പാടെ വെക്കാ ന്ന് ഇൻകറീല ഇവറും ഈ രണ്ട് സ് സാധനങ്ങൾ ഇന്നാ വേ ള്ളയ് നൊന്നും അങ്ങനെ വല്യ താല്പര്യം ഇണ്ടാവൂല അതേപോലെ വത്തക്ക എ ആ വത്തക്ക എവിടെ പോയിങ്ങാണ്ട് ത് ആ ഇത് നമ്മള് ങ്ങനെ പോണ സമയത്ത് ബസ് സ്സിലും വണ്ടീലുംഎവിട്ന്നേലും പോവാണെങ്കി എതെങ്കിലും ഷോപ്പില് വത്തക്കണ്ടാ മച്ചാ അമ്മച്ചാ ഞൻ ഞഞ്ഞാഞാന്നു അ പ റിം വെറുപ്പ് സംസാരിക്കാൻ ബാക്ക് കാണാള് തി ന്നല് സഹായത്തിനൊക്കെആ അതന്നെ ഓൻ ഞ ഞ്ഞ ഞ്ഞഞ്ഞാന്ന് പറ സംഭവന്നില്ല നമുക്ക് ഓടൂല അങ്ങനേണ് മോളൊക്കെ നാർത്തെത്തെ സംസാരിച്ചിന്നോകുട്ടിയൊക്കെ ആ നേരത്തെ സംസാരിച്ചീന്നോ ആള്
ആ ഇൻക്കുണ്ട് രണ്ടു വയസ്സായ കുട്ട്യേ ഓള് ആ ഓള് സംസാരിക്കണൊക്കെ ഇണ്ട്
ആഹ് ഇവന് ബാക്ക്ക്കാണ് ട്ടോ ആ ആഹ് ഇവന് എങ്ങനേച്ച് കഴിഞ്ഞാല് ഇമ്മ ഉപ്പാന്നൊ ക്ക വിളിക്കും അത് താ പറയും അല്ലാണ്ടിങ്ങനെ വെള്ളം വേണം ചോറ് വേണം അങ്ങനൊന്നും പറീല ആ ഇതങ്ങനൊന്നും ചോയ്ക്കൂ പുല ഞാ വ് ഫുഡ് കഴിക്കണ്ടവശ്യം ഓൽക്ക് പറ്റിയ സാനം തിന്നാല ഞമ്മ അതേപോലെ വണ്ടികളൊക്കെ ബ്രും ബ്രുംബ്രുവാ അങ്ങനെയൊക്കെയ ആണ് സംസാരിക്കുന്നത്
വീട്ടൊക്കെ സംസാരിക്കുണോല് ഉണ്ടാവും
കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ
ആഹ് ന മൂത്താള് നല്ല സംസാര മൂത്തതും മോളായിരുന്നു ആഹ് പിന്നെ അതുപോലെ നല്ലോ സംസാരിച്ചിരുന്നു ഔ ഓ ഈ പ്രായമായപ്പഴ്ക്കിന് എല്ലാ അതാണ് ടെൻഷന് പിന്നെ ഈ പ്രായായപ്പ് ത്തിന് എല്ലാതും സംസാരിച്ച് ത്തി ഈ സമയത്ത് ത്തിള്ള ആഹ് ആഹ് പിന്നെ പ്പല്യ നമ്മള് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പളെ ആണ് നമുക്ക് എടങ്ങേറ് അന്നൊക്കെ നന്നായി മോള് വീഡിയോസ് ചെറുപ്പത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പളെ ഇവൻ അവളെ അപേക്ഷിച്ച് നോക്കുവാണേൽ ഇവൻ ഒന്നും സംസാരിക്കുന്നില്ല ഹലോ നെറ്റ്‌വർക്ക് ഇടക്ക് പോയില്ലേ എന്തെന്നാ നെറ്റ് നെറ്റ്‌വർക്ക് ഇഷ്യൂ ഉണ്ടോ മഴയ ഇവിടെ മഴയൊന്നും ഇല്ല വലിയ പ്രശ്നം
ഉം ഇല്ലെ മഴയൊന്നുല്ല രാവിലെ പെയ്ത്
ആഹ് ഇവിടെ അത്യാവശ്യം അത്യാവശ്യം പെയ്തു അത് എനിക്ക് എട്ടിന്റെ പണ കിട്ടി പിന്നെത് പിന്നെത് നട മുറ്റത്തേക്കുള്ള ഗേറ്റിന്റെ പുറത്ത് ഇത് അടഞ്ഞിരിക്കണ് പിന്നെ അവിടെ ഇപ്പൊ ശമ്മല് വന്ന് അടിഞ്ഞിട്ട് പൈ പ്പല്ല നമ്മൾ വരിയാ റോട്ടിക്കൂടി ചെമ്മല് വന്നു കൂടിയിട്ട് ഞാൻ നോക്കുമ്പോളുണ്ട് മുറ്റം മൊത്തം ഒരു മഞ്ഞ കളർ ഇങ്ങനെ വര്ണ് ഇന്നത്തെ സംഭവം നീ നോക്കുമ്പോ ചളികൾ ഒന്നായിട്ട് കേറീക്ക്ണ് മ മൊത്തം ങ്ങട്ട് ഞാനിപ്പം മുറ്റ ത്ത്ക്കെറങ്ങി ആദ്യം ആ അരി തിരിച്ചു കൊടുത്ത് പിന്നെ ഫുള്ളായിട്ട് മുറ്റം മൊത്തം കഴുകി ഇപ്പോ പൈപ്പിട്ട് വെള്ളം ഇട്ട് അടി ച്ച് മഴയത്ത് ഞാൻ മുറ്റം കഴികാരുന്നു ആഹ് അപ്പൊ അപ്പോക്ക് എന്താന്ന് അറിയോ അല്ലെങ്കില് ഈ ഇന്റർലോക്കുമ്മേൽ ഇതങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഈ ചളി പോകൂല്ലേ അപ്പൊ അത് അതൊക്കെങ്ങട്ട് കയ്കി റെഡിയാക്കി പ്പങ്ങട്ട് ഉള്ള്ക്ക് കേറി ഞാൻപറയാ ന്നധികം പണിയൊന്നുല്ല ഞമ്മളെങ്ങനേന്നറിയോ പണില്ലാന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞ അന്നത്തെ ദിവസം ഫുള്ള് പണിയേക്കാരം. മോള് മോള് പറഞ്ഞുന്ന് ഇൻക്ക് നെയ് ചോറ് ഇന്നലെ രാത്രി ചിക്കന്ണ്ടാക്കി. പറഞ്ഞു ഇന്ന് രാവിലെ സ്‌കൂൾക്ക് നെയ്‌ച്ചോറും ചിക്കനും മതി. ചിക്കൻ ഫ്രൈയും ആക്കിതന്നാമതി പറഞ്ഞു. ആ അപ്പൊ കഴിച്ചിലായല്ലൊ സുഖാണല്ലോ കുക്കറിലൊക്കെട്ട് വിസില് വന്നാ ആ ഓര്ക്ക് ഫുഡ് വാണം പിന്നെ പ്രൈവറ്റ് സ്കൂളാണ് അപ്പൊ ഫുഡ് പിന്നെ സ് സ്കൂളിലില്ല അപ്പങ്ങനെ പറഞ്ഞപ്പ് പ്പൊ ഞാനെന്തീതു വേഗം കുക്കറില് നെയ്‌ച്ചോറാകുമ്പോ പ്രശ്നല്ലല്ലോ സുഖാണല്ലോ ല്ലോ വേഗോറ്റ വിസിലിന് തായമതിയല്ലോ നെയ്ച്ചോറാക്കി പിന്നെചിക്കൻ ഫ്രൈ ഇന്നലെരാത്രിക്കത്തെന്നെണ്ടായിരുന്നു അതും കൊട് ത്തു വിട്ടു സ്നാക്സിന് പിന്നെ വേ ഗം ബ്രെഡും ന്യൂട്ടല്ലിംണ്ടായിര്ന്നു അത് മതീന്ന് പറഞ്ഞപ്പോ വേ അതും കൊടുത്ത് വിട്ട് അങ്ങനെ ഓളങ്ങട്ട് സെ റ്റാക്കി വേഗം വിട്ടു. അപ്പഞ്ഞീപധികം ഇന്നലെ മസാല ഇട്ടച്ച മീന്ണ്ടായിര്ന്നു. ചക്ക കൂട്ടാനൂണ്ട് ഫ്രിഡ്ജില്. ഞ്ഞീപ്പ ഞാനൊറ്റക്കല്ലേ വേഗം എന്തെങ്കിലും ചെയ്യ ഇന്ന് വേഗം നേര ത്തെ കാലത്തൊന്ന് കുളിച്ച് കേറണം ന്നൊക്കെ കര്ത്യെതേയ്രുന്നു. എത്ര നേരത്തേന്ന് കര്തി കഴിഞ്ഞാലും കണ ക്കാണത് രണ്ട് മണിയാകും അത് എങ്ങനെയെങ്കിലും ആഹ് സത്യാണ് അതായത് തറവാട്ടിലാണെങ്കിൽ ഞങ്ങള് ഞങ്ങള് എളേച്ചിം മൂത്തച്ചിം പിന്നെ പിന്നെ ഇമ്മീം വാപ്പീമ് എല്ലാരുണ്ട് കുട്ട്യാളൊക്കെണ്ട് ന്നാലും ങ്ങങ്ങളത് ഒമ്പതര പത് ത്ത് മണിയാകുമ്പത്തിന് എല്ലാതും ഒര്ങ്ങ്ട്ടോ കുളിവരെ കയിയും
ആ ഇന്റതും അങ്ങനെണ് ട്ടോ ഒമ്പത് ഒമ്പതെര ആകുമ്പോത്തിന് എല്ലാം ക യും ഒര് ഇപ്പ ഇമ്മ ഇമ്മാന്റെ അനിയത്തിന്റോട്ക്കോയി
ആഹ്
ഞാനന്റെ കഴിയ്യാനും പന്ത്രണ്ട് മണിയായി ആ ആ ആ